ആഹ എന്താ വിശേഷോം.
നലെ കേൾക്കാൻപറ്റ്ണ്ടോ.
ആഹ കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് ഓക്കെ റേഞ്ചിന്റെ ഇഷ്യൂള്ളോണ്ട്. കേൾക്കുണ്ടോന്ന് ചോയിച്ചതാ നല്ലവിശേഷം അങ്ങനെ പോണ്.
ആഹ ആഹ.
പിന്നെ എന്തക്ക്യ എങ്ങനേ.
എന്താനിട്ട് വേറെന്താവർത്താനം.
നല്ലേ അങ്ങനെപോണേ. ഞങ്ങളിവ്ടെ എട്ത്തൊര് യാത്രൊയ്നി. ഞാന് ആഹ് ഇങ്ങളോട് പറയണന്ന് കെര്തീനി ഞാൻ പറയാൻ മർന്നോയി അപങ്ങനെ.
ആഹ്.
പറയാന്ന് കര്തി വിൾച്ചെതേനി ആഹ് നല്ല വ ഇത് കണ്ണൂ ട് വിസ്മയേക്കേട്ടൊ പൊയിനത് ഇങ്ങൾ പോയിട്ടിണ്ടവ്ടെ.
ഇല്ലല്ല.
നല്ല ഭംഗിള്ള സ് കണ്ണൂര് വിസ്മയ പാർക്ക് ആഹ്.
ആഹ് ഞാനേ. ആ ഇതില് കണ്ടിട്ടിണ്ട് എന്താ പറയാ ഞമ്മള് ഇൻസ്റ്റഗ്രാമില് റീൽസ് കണ്ടിക്ക്ണു ഞാന്. ഞാൻ പോയ്ട്ടില്ല കാര്ണെന്തോയ്ച്ചാല്. ഞങ്ങള് പോവണംന്നൊക്കെ പ്ലാൻ ചെയ്ത് നിക്കെയ്ന്നു കൈഞ്ഞെന്റെ ഹസ്ബന്റിന്റെ ലീവിന്. അപ്പോ കണ്ണൂരിന്റെ ഹസ്ബന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന്റെ വീട് കണ്ണൂരാണേ. അപ്പൊ അങ്ങനെ ഞങ്ങള് ന്നാ അവളെ വീട്ടിലും പോവാ ഇന്നിട്ടമ്മക്ക് അങ്ങനെ പോകാന്നൊക്കെ പർഞ്ഞ് പ്ലാൻ ചെയ്ത് നിക്കായ്ര്ന്നു. പിന്നെ അവളിങ്ങട്ട് അവള ഓളെ ബ്ബന്റെ വീട്ടിക്ക് വന്നു അതായ്ത് ഞങ്ങളെ നാ ട്ടിക്ക് വന്ന്വോള് അപ്പ പിന്നെ അങ്ങനെ പോവാൻ പ പിന്നെന്റെ കെട്ട്യോൻക്ക് പോവാൻല്ലേ ലീവ് കയ്യും ചെയ്തു അപ്പ പിന്നെ അങ്ങട്ട് പോകാനും പറ്റീല അങ്ങനെ അന്ന് ഞങ്ങള് പ്ലാന് ചെയ്ന്നു പോകണന്നൊക്കെ പിന്നെ ഇതന്നെ ഓരോ തെരക്കും
അതന്നെ അമ്മള ഓരൊ തെരക്കും കാര്യങ്ങളൊക്കെ കൈഞ്ഞ്
അതെ അതെ പിന്നെ കണ്ണൂരൊക്കെ പോകാറീമ്പോ ഒറ്റക്ക് പോകല് ടാസ്ക്വാണ് ഞാനും
ആഹ് ഒറ്റക്ക് കയ്യൂല അത് ഫാമിലി ആയിട്ട് പോണൊ അല്ലെ ഫാമിലിയായിട്ട് പോണം ഞങ്ങളെല്ലാരും കൂട്യാട്ടോ പോയിന്യെത് ഇങ്ങള് ട്രാവല അൾണ്ടെയ്നിം നല്ല ഹംഗിണ്ടെയ്നിം പോ ക്കും വരവൊക്കെ നല്ല എൻജോയ് ചെയ്തൊരു പോക്കെയ്നി അങ്ങള് ഇങ്ങനെ എന്താ പ റയാ എല്ലാരും കൂടെ കൂ ണ്ടെ ഇവടെന്നാ ഏട്ടമ്മാരും പെണ്ണിങ്ങളും അനിയനും പെണ്ണിങ്ങളും അങ്ങനെ എല്ലാരും കൂടി കൂടിയാണ്
ആഹ്
ആവ് അങ്ങനെ നല്ല അമ്മക്ക് എഞ്ച് ജൊയ് യെയ്യാൻ വാണ്ടി നല്ലതണ്ട് വാട്ടർ തീം പാർക്കാണ് അങ്ങനെ അമക്ക് ഇഷ് ടം പോലെ കുട്ട്യാക്കായാലും ഒരു മടുപ്പും കാര്യം വെര്ല്ല അയ്ന്നിങ്ങട്ട് കേറി കിട്ടാനാ കുട് പണി പിന്നെ അമ്മാതിരി റൈഡുകളും ഇതൊക്കെ കാര്യങ്ങളൊക്കെ അയ്ൻ്റുള്ളക്കണ്ടികേറി കൈഞ്ഞാല് പിന്നെ ഞമ്മക്കവ്ട്ന്നിങ്ങട്ട് പോരാൻ തോന്നൂല്ല വെയ്കുന്നാ രാവിലെ ആഹ് തൊർക്കിണെ ടൈമിനെത്തിണേ ഇന്നാലും വെയ്കുന്നേരണ്ടല്ലോ വിസില അട്ച്ചിക്കെല്ലോ ഇങ്ങട്ട് എത്താനാവുമ്പം ആഹ് ടൈം ആയിട്ടും കുട്ട്യാളൊന്നും ഐന്നിങ്ങട്ട് നിർ ത്തി പോര്നില്ല്യ അവരൊക്കെട്ട് പിടിച്ചച്ച് കൊണ്ടോന്നൊക്കെ അന്ന് ആഹ്
ഓൽക്ക് മത്യായ്ട്ടിണ്ടാവ്ല
ഏ ഒന്നാ ഭയ്ങ്കരെഷ്ട വെള്ളത്തക്ക് പോണത് നമ്മള് ബീ ച്ചിലൊക്കെ പോയിക്കാണെങ്കില് നല്ലിഷ്ട ഇങ്ങനെ കടൽലൊക്കെ പോയിക്കാണെങ്കില് ഇങ്ങനെ ഓരോ ഇതിൽ ഇങ്ങനെ പോവും അപ്പ ആരെങ്കിലും ഒന്ന് വേണം നമ്മൾ ഒറ്റക്കായാണ് പോയരുത് കൂടെ ആരെങ്കിലൊക്കെ ഇണ്ടായാല് ഓൽക്ക് കളി ണ്ടായാതി ഒരാള് മതി കളിക്കാൻ ഓലെ ഐന്നിങ്ങട്ട് കേറി കിട്ടൂല
ഏയ് കിട്ടൂല ഇവിടെ ഞങ്ങ്ക്ക് ഇവിടെ അടിത്ത് അട്ത്തൊരു വാട്ടർ തീങ് പാർക്ക്ണ്ട് അത് വല്യ പാർക്കൊന്നു അല്ല എന്നാലും ചെറ്താണ് എന്നാലും മക്കക്ക് എൻജോയെയ്യാന് ധാരാളാണ് അവിടെ പോയാ തന്നെ ഞങ്ങക്ക് കുട്ട്യാളെ പോരുമ്പം കിട്ടൂല
കിട്ടൂല ആഹ് അതനെ പർഞ്ഞെ മക്കക്ക് കയ്ഞ്ഞാല് എന്താ ഈ വയങ്കര ആവേശണ് അവർക്ക് പിന്നെ ഈ പോക്ക് വന ക്കാണെങ്കിൽ ആ ഒരു രണ്ട് മണിക്കൂർ മൂന്നണിക്കൂറാണെങ്കിലും അത് നല്ല എൻജോയെയ്താണ്ട് പോവും
ഉം
കുട്ടിക വണ്ടീലൊക്കെ ആണെങ്കിലേ പാട്ടും കള്യായാണ്ട് നല്ല രീതിൽ പോവും
ആഹ്
ഉം ഏതായാലും നല്ല പ രസംണ്ട്ട്ടവെടാ ഭയങ്കര എട്കളും കാര്യങ്ങളും ഒക്കെ ആയിട്ടേ
ആഹ്
ഉം ബാ എല്ലാ റെയ്ഡിലും കേറി ന്നാലും ഇനിയും കേറാണ്ട് തോന്ന്ണ്ട് ഒന്ന് രണ്ട് റൈഡ്കള് ഞങ്ങള് കേറാം ബാക്കിയാ തോന്ന്ന്നു സമയം കിട്ടില്ല സമയം തെകഞ്ഞീല അത്രെയും റൈഡ്കള്ണ്ട് വ്ടെ.
അതുപോലെ തന്നേണ് ഞങ്ങളെ വിടിണ്ട് ഓരോ പാർക്ക്ത്പോലെ ഞങ്ങള് ഇതുവരെ അങ്ങട്ട് പോയിട്ട്ണ്ടായില്ല പ്പ അടുത്താണ് പോയതങ്ങട് ഇതേപോലെ രാവിലെ പോ കുട്ട്യാളെയും കൊണ്ടാണ്ട് പോയിക്കഴിഞ്ഞാ വൈകുന്നേരം വെരേ അയിൽ മുക്കാലെ ഇതാണ് ണ്ടായിള്ളു
തന്നെ ആഹ് ആഹ് അങ്ങെനെക്കെ ആവുമ്പോ മക്കക്കും നല്ല എൻജോയ് ചെയ്യാൻ കഴിയും ഞമ്മക്കും എൻജോയെയ്യാ എല്ലാര്ക്കും ലേ ഉം ഉം
ഉം
ഊം പിന്നെ ഇവിടെ നിക്കെണേ ഫുഡും കാര്യും ഒക്കെ അയ്ന്റുള്ളിലെന്നെ
ആഹ് ആഹ് അപ്പൊ പിന്നെ ഒന്നിനും പൊറത്ത്ക്ക് എറെങ്ങെണ്ട ആവശ്യാെല്ലാ
എ ഇല്ല ഇല്ല ഒന്നിനും പാെർത്തിറങ്ങേണ്ട ആവശ്യല്ല അമ്മള് എന്താ പറയാ എന്തേ വെള്ളന്തേ കുടിക്കണെങ്കിൽ അത്ണ്ട് ഐസ്ക്രീം ആയിട്ട് അങ്ങൻത്തെ സംഭവങ്ങളും ഒക്കെണ്ട് ഉം പിന്നെ ഫുള്ള് വെള്ളത്തില അധികം വെള്ളത്തിലാണ് ണ്ടാവ വെള്ളത്തില് ത്ത്ള്ളെ റൈഡ്കളാണ് അധികും
ആഹ് അതെ അതെ
ഉം ആഹ് ഉം എന്തായാലും പൈസ മൊതലാവും പോയാല് അത്രേയും നല്ലെ അത്രേയും നല്ലെ റൈഡ്കളും കാര്യങ്ങളൊക്കെണ്ട് നമ്മള്ണ്ടല്ലോ ഇങ്ങള് ഈ റൈഡണ്ട്ണോ മേലെ കൊറേ മേലക്കാണ്ട് നമ്മള് പൂ പോയിട്ട് അവിട്ന്ന്ങ്ങട്ട് തല കീയ്യായി നിക്ക
അതെന്നെ
ആഹ് തലകീയ്യായി നി.
ആഹ്
ക്ക്ണേന തല കീഴാ പോയിന്ന് പർഞ്ഞാ മതി പിന്നെ എർങ്ങ്യപ്പോ ത്തിന് റബ്ബേ നല്ല രസണ്ടായ്നി എല്ലാരും പേട്ച്ച് അ കാണാൻ നല്ല ഭംഗിണ്ട്ട്ടോ അപ്പൊ അയിൽ കേറ്യ ഒരാള് എന്നോടർഞ്ഞേ ഞങ്ങളെ അറ്യാത്തൊരാളാണ് ഞമ്മള്ങ്ങനെ അവിടിര്ക്കുമ്പോ ഞാനും താത്തി അവിടിര്ക്കുമ്പോ ഇന്നോ ടും താത്തനോടും പർഞ്ഞ്. ങ്ങള് ഈ വെ അയില് കേറ്യോയ്ച്ച് അങ്ങളോട് അപ്പല്ലറ്ഞ്ഞ് ഓലയ്‌ല് കേറ്യാണ്ട് എർ വെരാണ്. അപ്പൊം ഞങ്ങളോടർഞ്ഞ് ങ്ങള് ഇവിടെ വന്നേന് ങ്ങക്ക് മൊതലാവണെങ്കി ങ്ങളയ്ല് കേറണം പർഞ്ഞ്. അയില് ഞങ്ങക്ക് ഒരു ആവേശം കേട്ട
ആഹ് അങ്ങനെ പറയുമ്പോ പിന്നെ നമ്മക്കൊരു ആവേശാണല്ലോ.
ആവേശാണല്ലോ. അയില് ഞമ്മളെന്തെയ്ത് ഞ ഞമ്മള് എ രണ്ടും കല്പ്പിച്ച് കേറാച്ച്. കേറി ഇതണ്ട് പോയതേ ഓർമ്മള്ളൂ മേലാണ്ട് പോയാണ്ട്ത്. തൊണ്ണൂറ് ഡിഗ്രി നേരണ്ടത്തിയപ്പണ്ട് തലകീയ്യായാണ് നിന്ന് റബ്ബേ പേടി ച്ചിട്ട് കണ്ണ് മുറുക്കി ചിമ്പിട്ട്. പിന്നല്ലെ ആ റൈഡിന്റത് അഹ് അം ഓഫാക്ക്യേന്റേഷാ പിന്നെ കണ്ണ് തൊർന്നെ. അമ്മാതിരി റൈഡ് ണ്ടോടാ നല്ല രസ് ണ്ട കാണാ പക്ഷെ നല്ല പേട്യൊന്നുല്ലാത്തോൽക്ക് നല്ല രസ അയ്ലൊക്കെ കേറ്യാല്. ഔ ന്റെ പൗതി ജീവപോയി അയ്ലെന്നെ ആ പേടിച്ചിട്ടേ ആ ന്നാമത് അം അമ്മാതിരി തൊക്കൊവ്പേ അതും. ഇൻക്ക് മോളുനെ വയ്റ്റിള്ളത് അറി അർഞ്ഞിട്ടില്ല ആ പോയി വന്ന ഒരാഴ് ചെഞപ്പോ ന്റെ മോളുനെ വയറ്റ്ള്ളത്. അർഞ്ഞത് അർഞ്ഞത് ടെസ്റ്റ്ത് പോസ്റ്റീവായത് ഒരാഴ്ച കഴിഞ്ഞേന്റെഷാ. പ്പൊ പോയി ഡേറ്റ് തെറ്റി നിക്കാണ് നമ്മള് പ്രതീക്ഷിക്കൂല ണ്ടാവണന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഡേറ്റ് തെ റ്റിങ്ങ നിക്ക്ണ ടൈമാണ് അത് പി സി ഒ ഡി ഒക്കെണ്ട് അപ്പ അങ്ങള് വിചാരിച്ച അതൊണ്ടാണ് ഡേറ്റിങ്ങ തെറ്റ്ണത് ന്ന് കര്തീനി പി സി ഒ ഡി ന്റെ പ്രശ്നണ്ടാവുമ്പ വൈക്യാണ്ടാണല്ലോ വെര. അമക്ക് മൻസസാവൊക്കെ ചെയ്യ ഓ പി സി ഒ ടിണ്ട്. അപ്പാ പ്രശ്നത്തോണ്ടാണ് വെയ്കണന്ന് കര്തി. ഇണ്ടല്ലേ അഹ് ഹ ഉം അയ്ന്റെ കാര്യ ത് ഡൈറ്റിങ്ങും കാര്യത്തിലൊക്കെനി ങ്ങനെ.
ണ്ടായിര്ന്ന് പി സി ഒ ഡി ഏകദേശം ഒക്കങ്ങനെ കൺഫോമായി പ്പങ്ങനെ വരാൻ തൊടങ്ങ്യപ്പൊ ൻക്ക്പ്പൊ. ഫാറ്റിലിവറുണ്ട്.
ഫാറ്റ്ലിവറ്ണ്ടോ ആഹ്. അപ്പഹ് ശ്രദ്ധിക്കല്ല്ലേ ഗുളിക കഴിക്ക്ണ്ടോ മെഡിസിന്.
ഞാ നിർത്തിക്ക്ണ്പ്പ അതൊണ്ടെന്നെപ്പൊ ഞാങ്ങനെ ഡയറ്റെയ്യണ തു ഫുഡില് നന്നായിട്ട് കണ്ടട്രോളെയ്ത് ഡയറ്റ്ട്ക്കണേ.
അ ആഹ് അത മതി ങ്ങനെ ഫാറ്റ്ലിവറിന ക്കെ നല്ല കൺണ്ട്രോളെയ്ത് ഞന് ആഹ് മധുരം തീരെ പാടില്ല്യ ലെ.
ഇല്ലല്ല മധുരം പാടില്ല അതേപോലെ ബീഫ് കഴിക്കാ പാടില്ല. ബീഫ് തൊടാനേ പാടില്ല. ഉം ബീഫ് കഴിക്കാ തന്നെ പാടില്ല.
ആഹ് ആഹ് അങ്ങനെന്തൊക്ക്യോണ്ട് ഫാറ്റി ലിവർന് പറ്റാത്ത എന്തൊക്ക്യോണ്ട് അതേ മതിരി ന്നോട്. പി സി ഒ ഡി ക്കന്നെ ചോറൊന്നും അധികം തിന്നേര്ത് ന്നോട് പറഞ്ണ് ന്നട് ആ. പ്പൊരു നേരം ചോറ്ന്നലൊള്ളേനി അന്ന് തൊട്ങ്ങ്യതാ അങ്ങനെ ഒരു നേരത്തെ ചോറ്. ഒരു നേരാക്കി തൊട്ങ്ങ്യതേ അന്ന് പിന്നെ നട്സ്കളൊക്കെ തിന്നാർഞ്ഞ്. അമ്മക്ക് പെട്ടെന്ന് ദഹിക്കാത്ത ഭക്ഷണങ്ങള് കഴിക്ക്ണോണ്ട് പ്രശ്നല്ലാ അർഞ്ഞ് ഡോക്റ്റെ. അയ്ന്റെടെലൂടെ അപ്പൻ ഡിസ്ത്തിന്റെത് വന്നീനി അപ്പൻ ഡിസ്ത്തിന്റെ പ്രശ് വേദനണ്ടായാണ്ട് അങ്ങനെ ഓപ്പറേഷൊക് സർജറി ഒക്കെ കഴിഞ്ഞതാ. ഉം അയ്ന്റെടേല് ആഹ അപ്പൊ പിന്നെ ങ്ങനെ ഒക്കെ.
അതോണ്ടാണങ്ങനെ ഡയറ്റെയ്യണതേ ആ ഒരു പ്രശ്നം എന്തയും.
ഏ ഡെയ്റ്റെ ങ്ങള് ങ്ങട് തടി കൂട അങ്ങന കൂട അങ്ങനെന്തേണ്ടോ.
ഞാനാ തടി നന്നായിട്ട് കൂടും അതേപോലെ ഞമ്മളെ കഴുത്ത്ണ്ടല്ലോ. കഴുത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് നിക്ക് നന്നായിട്ട് കാ. കറുപ്പ് കളർ വര ഫാറ്റിലിവർണ്ട്ന്ന് അറിയാനുള്ള ലക്ഷണങ്ങളാതൊക്കെ
കഴുത്തിന്റെ ബേക്കില് കർപ്പ് കളർ വരുല്ലേ അങ്ങട്ട് പോവോ
ആഹ ഇപ്പമ്മള്ങ്ങനെ ഡയറ്റ് എടുത്ത കഴിഞ്ഞാൽ നല്ല ആഹ ഡയറ്റ് എടുത്ത കഴിഞ്ഞാ നല്ലൊം പോവും
ആഹ അതൊക്കയിന്റെ ലക്ഷണങ്ങളാണല്ലേ അപ്പൊ
അത് നന്നായിട്ട് ഡയറ്റെടുത്താനല്ലോ
ആഹ ആഹ ആഹ ഏഹ എന്തൊക്കെ അമ്മക്ക് ടെസ്റ്റ് ചെയ്തോക്കിയാലേ അറിയൊള്ളു എന്തൊക്കെള്ളേന്ന് പേടിയാണ് ടെസ്റ്റ് എന്തേ ചെയ്യാൻ പറയുമ്പ തന്നെ പേടിയ ലേ താണിപ്പോ യൂറീന് ഭയങ്കര വയർവേദനായി ട്ട് യൂറീൻ ടെസ്റ്റ് ചെയ്തപ്പേ യൂറിൻല് ബാക്ടീരിയ കൂടിണടോ യൂറിൻല് ബാക്ടീരിയ കൂടി ബ്ലഡ് യൂറില് കലർന്നാണ്ട് വരുന്നത് അർഞ് ബ്ലഡ് വരുന്ന ആയ്ട്ടൊന്നും വടെ കാണില്ല മക്ക് യൂറീന പാസ് ചെയ്യ്പ നമ്മൾ കാണന്നില്ല പഷേ അയില് കാണ വര്ണ് പറഞ്ഞ് ന്നോട് യുറിൻല് അങ്ങനെ ബ്ലഡ് കലർന്ന് വര്ണ്ട്റഞ്ഞ്.
എന്നിട്ടെന്താ മെഡിസിനെക്കാണോ?
മെഡിസിൻ തന്നെ മെഡിസിൻ ഒരാഴ്ച കഴിച്ചിട്ട് വരാൻ പർഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിച്ച പിന്നെ പോയിട്ടൊന്നുല്ല കാണിക്ക്. ക്ക പിന്നെ പോയില്ല ഞാ പറഞ്ഞ് നമ്മളി വ്ടെ പോയി ടെസ്റ്റെയ്ത് നോക്ക്അ കൊറവുണ്ടോന്ന്. നോക്കാ പറഞ്ഞിനി ഒരാഴ്ചായിപ്പോ. ഇനി അഥവാ കൊയപന്തെ ഇണ്ടെങ്കില് പോയി കാണിക്കു ചെയ്യാന്ന് പറഞ്ഞാണ്ടേ അങ്ങനെ പറഞ്ഞിനി. ആഹ ആഹ
ഒന്നായ്ക്കോട്ടെ ന്നാ ശരി ഞാ വിളിക്ക്ണ്ട്.
ആഹ് ശരി ശരി ഓകെ. ഇതാ.